എന്ത്‌ എന്തക്കേണ് വിശേഷം സുഖന്നേണ്
ഉം എന്താ പണി
ദാ ഇവിടെ ചോറ് ഇരുന്ന് തിന്നാണ്ട് ഇങ്ങെ ഇരിക്കാണ്‌
ആഹ് അഹ് ചോറിപ്പ തിന്നണെ എള്ളു
ആഹ് വന്നിട്ടെ ഞങ്ങള് ചോറ് തിന്നലുള്ളു
ഉം ഞാൻ ഇന്ന് നേരത്തേ തിന്ന്
ഈ നേരത്ത് തിന്നണം അതാണ് നല്ലെ പക്ഷേ ഇവിടെ നടക്കൂല മക്കള് വരേ കാത്ത് നിക്കുലുപ്പാനെ
ആഹ് ഞങ്ങളുവങ്ങനെ തിന്നാ എല്ലാരും എപ്പരേ തിന്ന് ഇന്ന് പിന്നെ കൊറ ച്ച് തേങ്ങ വെട്ടാണ്ട് ഇനൾക്ക് വെട്ടിയപ്പൊ വല്യം പിന്നെ ഏഹ് ഇങ്ങനെ മന്തി തിന്നാൻ പൂതി പറയ
ആഹ് ആഹ്
അപ്പൊ വല്ല്യവൻ ഇങ്ങനെ പൂതി പറയും അവനെ കുറേ ബുദ്ധിമുട്ടായതു അല്ലേ അപ്പ പിന്നെ വേഗം മന്തി ഇണ്ടോന്ന് ഇങ്ങളെല്ലാരൂടെ വാർപ്പും വന്ന് അങ്ങനെ അത് തിന്ന് വർപ്പും വലി ഇരുന്നിട്ട് കുട്ടികള്
തേങ്ങ വെട്ടിയിട്ട് വെയിലിണ്ടാവുവോ
വെയിലില്ലെങ്കിൽ ഇവിടെ ഇതിണ്ട് ഒണക്കണ സ്ഥലല്ലെ ഒണക്കി ആഹ് അവിടെ ഒരു കാക്കണ്ട് കാക്കന്റട്ത്ത് കൊണ്ടാട്ക്കല
അങ്ങനെ കൊണ്ടോയ് വെക്കല
ആഹ് അങ്ങനെ കൊണ്ടോടുക്കും അപ്പ ഒണക്കി തരും കൊറച്ച് പൈസ കൊടുക്കണം അധികം കൊടുക്കണം ന്നെൻക്ക് അല്ലാതെ തോനെ വെയിറ്റെടുക്കാനൊന്നും വെയ്യ ഇവിടെ ഒണക്കിക്കാനും ഇതാക്കാനൊന്നും ഇന്നോട് കഴിയൂല്ല
ആഹ്ആഹ് ആഹ് ആഹ്
ആഹ് വെയിറ്റെടുക്കാനും ഇതാക്കാനൊന്നും കഴിയൂ ബുദ്ധിമുട്ടാണ് അപ്പ ഇങ്ങനെ ആക്കിയാല്
ഉം
സുഖാണ് ആടെ കൊണ്ടോട്ത്താല് പിന്നെ കൊറച്ച് പൈസ കൊടുത്താലും നമുക്ക് ഒണക്കിയക്ക തരും
ഇമ് ഞാൻ ചോയിക്കണ് ഇവടിണ്ടായിനേ കൊറച്ച് തേങ്ങേ
ആഹ് കൊ ഉം കൊറച്ച് തോനെ വേണം
യാൻ വേണ്ടി ഏ
ഉം ആഹ് ഇണ്ടല്ലോ എല്ലോട്ത്തുണ്ടല്ലൊ ഇപ്പൊ
ആഹ് നോക്കണം
ഉം കൊറച്ച് പൈസ എന്തേലും അധികം വേണ്ടി വരും ഓല് ഒണക്കിയതാക്കുന്നന്റെക്കെ പൈസ പിന്നേ ചെരട്ടെക്കെ ഓലന്നെ എടുക്കും
കൊട്ടൻ തേങ്ങക്ക് വെളിച്ചെണ്ണ കൊറച്ച് കണ്ടെണ്ടാവലെണ്ട് കൊട്ടത്തേങ്ങയാണ് ഇള്ളത് നോക്കണം
ഇതെന്താച്ചാലെ ഇപ്പീ ഞമ്മള് ചെരട്ടക്കൊക്കെ നല്ല റേറ്റാണല്ലൊ ഇപ്പൊ
ചെരട്ടക്ക് അതേപോലെ ഏഹ് ഈ തേങ്ങന്റെ എല്ലാ സാധനത്തിനും ചെകിരിക്കും ചെരട്ടക്കും എല്ലത്തിനും വെലയാണ് തേങ്ങക്കും വെളിച്ചണ്ണക്കും
ജിയാക്ക് നല്ല റേറ്റ് അയ്നോട് ആ പൈസക്ക് ചെരട്ടെക്ക ഓലെടുക്കും ഓഹ് അമ്മ്ക്ക് കൊറച്ച് പൈസെ അങ്ങട് കൊടുത്താ മതി
അങ്ങനെ ഇണ്ട്ല്ലേ?
ഉം ചെരട്ട അമ്മക്ക് കിട്ടൂല്ല
ആഹ് പൂളാനൊക്കെ ഓലെന്നെ ഓലന്നെ പൂളാവും
ഉം ഒക്കെ ഓല്ചെയ്യും നമുക്ക് വെട്ടേണ്ടിയ ആവശ്യൂല്ല അങ്ങനെ ആണ്ട് കൊണ്ടട്ത്താ മതി
ആഹ് ആഹ് പൊളിക്കലോ?
ആഹ് പെളിച്ച് കൊണ്ടോണം
ആഹ് ആഹ് ആഹ് ആഹ്
പൊളിച്ചാട്ട് കൊണ്ട് കൊടുക്കണം ബാക്കിയൊക്കെ ഓല് ചെയ്യും
ഉം
ഇന്നാലും വല്യൊരു സുഖം തന്നെയല്ലേ നമ്മളിപ്പൊ ഇത്രേ നേരം
ഏഹേ ഞാ ഇതാ ഇന്റെത് കൂടുതല് ഞാൻ വെട്ടിണ് ഒക്കെ പൂക്ക നല്ല വെയിലുണ്ടാവും പക്ഷെ ഇത് പൂക്ക് ഞാൻ വെട്ട്ണ തേങ്ങ ഫുള്ള് ഇങ്ങെട്ട് ഇച്ച് പൂതികഴിഞ്ഞിരിക്കാ ഞാൻ ഞാ എന്ന് വെട്ടിയാലും ഇന്റെ പൂ
ഇന്റെ അങ്ങനെ ആവലൊന്നുല്ല ഞാൻ തന്നെ ഒണക്കലും ഇതാക്കലും ഇന്നെ പിന്നെ അയാക്ക് അറിയാ നല്ലോണം അറിയ്ണാ ആൾക്കാരാ അപ്പൊ അയാള് പറിയും ഇന്നോട് ഇതാക്കിച്ചര്ത്ട്ടോ ഇങ്ങട്ട് കൊണ്ടന്നാണ്ടി പറയും ആ വെയിറ്റ് ഇങ്ങനെ ഇതാക്കലൊക്കെ ഒന്നും കഴിയൂല്ലേ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
അപ്പൊ പിന്നെ അവിടെ കൊണ്ട് കൊടുത്ത മൂപ്പര് ഒണക്കി തരും ആഹൂല്ല്യ ഇഞ്ഞ് മഴക്കാലൊക്കെ ആവുമ്പോ ബുദ്ധിമുട്ടാണ്
ആഹ്
ഒണിക്കിയൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? മയക്കാലത്തിന്റ മുന്നന്നെ ഒക്കെ ഒര്ക്കി വെക്കണം അത് ഇപ്പൊ ഇന്നട ആഹ് നല്ല വെയ്ലേനി
ആഹ് നല്ല വെയ്ലാര്ന്ന് നല്ല ചൂ ആ വെയ്ല അറിക്കണ വെയ്ല് നല്ല ചൂട്
ഏന്ത് ചുടാ ആ വെയയ്ലില്ലേ? കൊറച്ചേരം ഇങ്ങട്ട് കൊണ്ടിട്ട് തല പൊട്ടിക്കീറ ഭയങ്ക ഭയങ്കര തലവേദന അതന്താ വെച്ചാല് അസുഖങ്ങള് ഇണ്ടാക്കാനാണാലോ ഈ വെയ്ല്
അങ്ങനെണ്ടോ?
ആഹ് ഈ വെയ്ല് ഇ ഇനി അസുഖങ്ങള് നല്ലോണണ്ടാവും കൊത്കളും ഇതൊക്കെ കൂടുവല്ലോ ഈ വെയ്ലറിക്കുമ്പോ ഉം ഈ അതല്ല ഈ മഴന്റെ എടേല് ഈ വെയ്ല് ഇണ്ടായാലാണോല്ലോ പകർച്ചവ്യാധികള് കൂട്ക
ആഹ് കൂടലേ?
ഉം
ആഹ് അങ്ങനെ ഇണ്ടായ്ല് ഒരു വിഷയന്നേണ് അയിനെ കുറിച്ച് ഇൻക്ക് വല്ല്യ ധാരണല്യാനും
ഉം അങ്ങനെ മക്കളൊറങ്ങിയോ?
ഇല്ല്യല്ല്യ
ഉംഹ്
ഒരാള് ഇതാ ഇതീക്കൂടെങ്ങനെ നട്ക്ക്ണ് ഒരാള് പിന്നെ നാളെ മദ്രസ്സ് ഇണ്ടല്ലോ അപ്പൊ പോയി കെടക്കാം പറഞ്ഞ്ട്ടുണ്ട്
ഉം ഏഹ് നേരത്തെ ഒറങ്ങുന്നല്ലായിക്കുലെ ഉം നേരത്തെ ഒറങ്ങൂലെ
ഇല്ലേ നേരത്തെ ഒറങ്ങൂലെ അതന്നെ പറഞ്ഞത് ഹസ്ബൻഡ് വരാൻ കാത്തുന്നിട്ട് ഓലൊന്ന് കിടന്ന് കൊടുക്കണം ഇബൽക്ക് ഉറങ്ങണെങ്കില് ഞാന് നമ്മള് അട്ക്കളെലെന്തെങ്കി ഇപ്പ പണിലാരിക്കും അപ്പ അങ്ങനെ നേരം വൈഗി അങ്ങനെ പോവും ഇബല് ഇതന്നെ മക്കളങ്ങന നടക്കൂനി
അഹ്
ഇപ്പ ഒറങ്ങാനടാവൂല്ല എന്റതന്ന അടുക്കളെല് ഇപ്പ പാത്രം മോറാൻതൊക്കെ കെടക്കുന്നുണ്ട് ഈ വെളിച്ചെണക്ക് കേട് വെരാതിക്കാനക്ക നിങ്ങള് എന്തയ്യല്
കല്ലിപ്പ്ട്ട് ഇടും കുരുമൊളക് ജസ്റ്റൊര് കുത്ത്ക് ഒണങ്ങിയക് എന്തോ തുണീല് വെച്ച്‌ട്ട് ജസ്റ്റൊരു കുത്തുത്തിട്ട് ഔടും
എങ്ങനെ
കുരുമൊളകിന്റ മണി ഇല്ലേ
ആഹ്
ആ എന്തോര് തുണീല് വെക്ക്ക നനവൊന്നൂല്ലാ ത്ത രീതിലങ്ങട്ട് കു ജസ്റ്റൊര് കുത്ത്ത്ത
അതെന്തെ കുത്തണന്തിന
അ ഹ് ആ കുര്മൊളകിൻ്റത് ഉള്ള്ക്ക് ഔന്നെ വെളിച്ചെണെക്ക് കലരാന്
ഏഹ് ഞാനും വ് പല സ്ഥലത്തി കുരുമൊളക് ഇടണൊ കണ്ട്ന് ഞാനും ഇന്റ ഇതില് കുരുമൊളക് കൊണ്ടേ ഇട്ട്ണ് എന്തിനാ എന്ക്കറീല്ല
ജസ്റ്റൊര് കുത്ത്ത്തുമ്പളെ അ സ് ഇത് ഇങ്ങട്ട് വെരുള്ളൂ
ന്നാ അം ഉം
മറ്റെ അച്ചെക്ക അങ്ങന നിക്ക്വല്ലോ
അതേപോലെ കല്ലുപ്പും ഇട്ണ കാണ കല്ലുപ്പൂ ഇത് ഒപ്പ ഒപ്പടാൻ പറ്റുവോ
ആഹ് അപ്പ്ടാ അത് രണ്ടൂട ഞാനങ്ങന ഇട്ട് വെക്കല്ണ്ട്
ങാഹ്
ഇനി കേടു വെരല് ഒന്നും ഇല്ല എന്ന അയിന് മാത്രം ഒണ്ടാവലും ഇല്ല കേട്ടോ
ഉം ഉം ഉം ഞമ്മ ഞങ്ങൾതക്ക് ഒക്കെ പിന്നെ രണ്ടോ മൂന്നോ ഒക്കെ എണ്ടാവലേ ഒള്ളൂ
ആഹ് ഇതരെ വെളിച്ചെണ്ണക്ക് ഒന്നും കേട് വരല് ഒന്നും ഇല്ല ഉ കൊറച്ച് ഇങ്ങനെ മയക്കാലം എന്ന് തോന്നത് അതാവൂലല്ലോ
ആഹ്
അഹ് ആഹ്
ഓയിൽ ഒന്നും ഉപയോഗിക്കാൻ പ റ്റൂലന്നൊക്കെ പറയും പക്ഷേ നമ്മക്ക് നടക്കൂല ഈ തേങ്ങല്ലാതെ ഒക്കെ നമ്മള്
ആഹ് പൊരിച്ചാന് താ സംഭവം അങ്ങനെ രണ്ടിനും ഒരേ റേറ്റാ ഇപ്പോം
അതന്നെ
തോണെ വ്യത്യാസം വരുന്നില്ല അല്ലോ
ആഹ് ആഹ് പക്ഷേ ഞമ്മക്ക് ഇപ്പൊ കടേന്ന് വാങ്ങണ വെളിച്ചെണ്ണ ധൈര്യം ഇല്ലേ ഓയിലും വെളിച്ചെണ്ണ ഒക്കെ കണക്ക് തന്നെ ഏണ്
ഉം അയിന് ഇപ്പ എന്ത് നോക്കിയാലും മായല്ലാത്ത എന്താല്ലേ എന്ത് നോക്കിയാലും എല്ലത്തിലും ഇത് മായം തന്നല്ലേ
അതന്നെ
മായം ചേർക്കാത്ത ഒന്നും ഇല്ല
ഞമ്മള് പായം ചേർക്കാത്ത ഇണ്ടാക്കണ് എങ്കി ഞമ്മള് വീട്ടില് ഇണ്ടാക്കണം
ഉം ഉം
ഞമ്മള് വീട്ടിൽ ഇനി മഞ്ഞപ്പൊടി ആയാലും മൊളകുപൊടി ആയാലും മല്ലിപ്പൊടി ആയാലും
പഴം അതുണ്ടല്ലോ പഴം ഇത് വായച്ചിടും അപ്പം മ മായ മായം ചേർക്കാത്ത പഴം തിന്നും
ആഹ് അതന്നെ
പിന്നെ മൊളകും പൊടി ഞാൻ പൊടിക്കും മല്ലിപ്പൊടിം മഞ്ഞളും ആവൂ ഒക്കെ ഇണ്ടാക്കും
ഞാൻ മക്കളോണ്ടറിയേ ആകേ ഈ ലോകത്തില്ല തവള മൂത്രൊയ്ക്കാത്ത വെള്ളം ന്ന് പർഞ്ഞ തേങ്ങ വെള്ളാണ്
അത് ശെരി
ഏഹ് ഓൽക്ക് ഭയങ്ക ഞാൻ പറയും ഇൻക്ക് ഭയങ്കര ഇഷ്ട ആ വെള്ളം എന്ന് പറ നല്ല തേങ്ങ വെള്ളം മക്കക്ക് ആ വെള്ളം വേണ്ടന്നെ
ഇന്റെ മക്കളും ഞാനും നല്ലോണം കുട്ച്ചിരിന്ന് ഇപ്പൊ ഇന്ന് രാത്രിക് രാവിൽത്തേക്ക് ഒന്നും ഉണ്ടാവൂലേക്കും വയറ് വയറൾക്കം ഒക്കെ ഇണ്ടാവല്ണ്ട്
അങ്ങനെ ആവുമ്പേ നല്ല ചൂടാണല്ലോ
ആഹ് അത് ശരി അന്നെ
അവടം രോഗങ്ങള് ഒന്നും മക്കക്ക് ഒന്നും ഇല്ലല്ലോ ഏകദേശ സ്ഥലത്ത് ഒക്കെ ഷിഖില്ല പോൽത്തെ
ഒന്നും ഇല്ല ഇൻക്ക് അയിൻ്റെ എടേല് ചെറിയ ഒരു പ്രശ്നം ഇണ്ടയ്നി അത് കൊയപ്പൊന്നും ഇല്ല അപ്പ് ഞങ്ങക്ക് ഒക്കെ ഇല്ല ഇവടെ നാട്ടില് ഒക്കെണ്ട് മഞ്ഞപ്പിത്തം ഒക്കെണ്ട്
തന്നെ നല്ലോണം നോക്കേണ്ടി വെരും അങ്ങനെ ആകുമ്പയേ ന്ന മഞ്ഞപ്പി ത്തത്തി ഞാൻ പറയാ കെര്തിയാ കൊയ്പ്പല്ല ട്ടോ
അല്ല ഞങ്ങള ഇവടെ ഒരു ഒരാക്കേ മഞ്ഞപ്പിത്തം ഉണ്ടായിട്ട് കോളേജിലെ ലിവറിനെ ബാധിച്ചു
എങ്ങനെ
പക്ഷേ മഞ്ഞപ്പിത്തെ ലിവറിന് ഒക്കെ ബാധിച്ച്ക്ണ്
അത് ആഹ് അതാ ഞാൻ പറിണത് അങ്ങനെണ്ട് ആ ചെലോലെ ശരീര ത്തില് പിടിപെട്ടാ അറിയാൻ കയ്യും
ചെക്കനാ ഇവടെ വയറിങ്ങിനൊക്കെ പോണതാ തോന്നെ പ്രായൊന്നുല്ലാത്ത
തന്നെ
ഉം കോളേജിലാ
ഏഹ് അങ്ങനെ പഠിക്ക്ണ പഠിക്ക്ണ കുട്ട്യാ ലെ
അല്ല പണിക്ക് പോണാണ്
മക്കക്കൊക്കെ ഇണ്ടായാലാപ്പത് പറിമ്പോൽക്ക് പ്രതിരോധ ശേഷിം കാര്യങ്ങളൊക്കെണ്ട് ഏഹ് ചെറിയ മക്കളോ അല്ലേ പ്രായായോലൊന്നും അല്ല
ആഹ് ഇൻ്റൊക്കെ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആയിട്ടേ ഉണ്ടാവുള്ളു
ഉം ഉം ഉം
അയ്ൻ്റെക്കെ ഉള്ളിലേക്കും
ഈ കരളിന് ബാധിക്കാന്നൊക്കെ പറിമ്പം
ഉം ഉം എന്താ ചെയ്യാ അറിഞ്ഞ്ണ്ടാവൂല
ആഹ്
പെട്ടെന്ന് വന്ന് വ അന്നനെ ഡോക്ടൊക്കെ കാണിച്ച്ണ് പറഞ്ഞ് അന്ന് രാവിലെ അന്ന് രാവിലെ ഹെൽത്ത് സെന്ററിൽ കാൺച്ചീനി വൈകുന്നേര ടെ മഞ്ചേരീക്കും കൊണ്ടോയ്നോലൊ മഞ്ചേരിന്ന് വേം കോളേജിലേക്കും ഒക്കെ റഫറെയ്ത്
അഹ് ഇതെന്നെ ചെലോലെ ശരീരത്തിൽ പിടിപെട്ടാ ഞമ്മക്ക് ഒക്കെ നല്ലോം മൂർഛിച്ചിട്ടേ അറിയാൻ കഴിയുള്ളു പറിമ്പം ഈ മഞ്ഞപ്പിത്തം പറഞ്ഞ വേം കണ്ണിലൊക്കെ എത്തും അത്രയും മൂർച്ചൊക്കെ വരുമ്പോ പക്ഷെ ചെലോലെ ശരീരത്തിന്നാണ്ടത് പൊറത്ത്ക്ക് കാണാൻ കഴിയാത്തൊരവസ്ഥ വരും
അഹ്
അതൊക്കെയാണ് ആഹ് ആ സിറ്റുവേഷനിലാണ് ഈ കരളിനൊക്കെ ബാധിക്ക
ആഹ്
ഇത് ഭയങ്കര ക്ഷീണൊക്കെ ഉണ്ടാവല്ലോ
ആഹ് ഭയങ്കര ക്ഷീണാണ്ന്ന് പറഞ്ഞേ
ക്ഷീണം കൊയ്ക്കൊക്കെണ്ടാവും തളർ ച്ചിം ഭയങ്കര മേലും, കയ്യും, വേദനിം ജോലിട്ക്കാൻ കൈയായ്മെ ഒക്കെ ഉണ്ടാവും പിന്നെന്താ
പിന്നെ പ്രത്യേകിച്ചൊന്നുല്ല
എന്നാ ശരി
ആഹ് ആന്നാ ശരി ആഹ് ആന്നാ ഓക്കെ
ഉം